ആ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട്
ഹലോ ആഹ് കേൾക്കുന്നുണ്ട് പറയൂ ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
എന്താണ് കഴിച്ചെ
ഉച്ചക്ക് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പ അത് കഴിച്ചു കൊറച്ച് ബാക്കി ഉണ്ടായിരുന്നു
ആണോ എവിടെ നിന്നാണ് മേടിച്ചത്
അതാ കുബാബ് ഇല്ലേ കുബാബ് അറിയോ
ഓ എനിക്കറിയാം അതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാ
ആഹ് കുബാബയില് നമ്മള്. ഇങ്ങനെ മുന്നേ ഫ്രണ്ട്സായിട്ടൊക്കെ പോയീണ്ടായിരുന്നു അന്നൊരു ആണോ അന്ന് നമ്മള് പോയപ്പോം ഒരു അവിടുത്തെ സിഗ്നേച്ചർ ആയിരുന്നു വാങ്ങിച്ചേ പക്ഷെ അവിടെ ഡൈനമൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു പോയിന്നൊക്കെ പറഞ്ഞു അപ്പ അത് കഴിക്കൻ ഇങ്ങനെരു
ഓ അപ്പൊ സിഗ്നേച്ചർ എങ്ങനെ ന്നോ
എന്താ
സിഗ്നേച്ചർ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു
ആഹ് നല്ല ടേസ്റ്റ് ആയിരുന്നു സൂപ്പർ
ഓ ഞാൻ അവിട്ന്ന് മറ്റേ ഒരു ലാവ ശവായിന്ന് പറഞ്ഞ എന്തോ കഴിച്ചിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു
ആഹ് മറ്റേ ചീസൊക്കെ ഇട്ട് കഴിഞ്ഞ മുകളിൽ അതാണോ
ആ അതൊക്കെ കഴിച്ചിട്ടുണ്ടോ
ആഹ് അത് കഴിച്ചിട്ടുണ്ട്
ആഹ് അത് നല്ല ടേസ്റ്റ് ആണ് ഞാന് അവിടെ പോയി ഇപ്പ എന്തേ പിന്നെ പുറത്തൊക്കെ ഇറങ്ങില്ലേ അപ്പൊ
ഇല്ല ഓർഡർ ചെയ്തതാ പൊറത്ത് പോകാന ആരും ഇല്ലാത്തോണ്ട്
ആ പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ
മഴ ഇന്ന് അങ്ങനെ ഇല്ലായിരുന്നു ഇന്നലൊക്കെ അങ്ങനെ ഇണ്ടായിരുന്നു അവിടെ ഇണ്ടോ മഴ ആ ഇന്ന് അധികം മഴയില്ല
ആഹ് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇച്ചിരിയൊക്കെ നനയാറുണ്ട് ഇന്നെന്തോ വലിയ പ്രശ്നം ഇല്ല
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ രാത്രിയും മന്തി തന്നെ ആണോ കഴിച്ചെ
ആഹ് ഉച്ചക്കി കൊറച്ച് ബാക്കിണ്ടെയ്ന് അപ്പൊ രാത്രി അതന്നെ കഴിച്ച്
ഓഹ് ഇവടെ ഞാനിന്ന് ബീഫ് ബിരിയാണി വെച്ചിര്ന്ന്
ഓഹ് ഒറ്റക്ക് വെച്ചോ?
ഓഹ് ഒറ്റക്കൊക്കെ വെക്കാൻ അറിയാ ഞാൻ ഇപ്പൊ പഠിച്ചു. ഇപ്പൊ രണ്ടാമത്തെ വട്ടാണ്ടെ വെക്കുന്നേ പക്ഷെ രണ്ടു വട്ടം വെച്ചപ്പോഴും സക്സസ് ആയി. പക്ഷെ ഇന്ന് വെച്ചപ്പോ നല്ല ടേസ്റ്റുണ്ടായിര്ന്നു.
ആഹ് കൊറേ ഒക്കെ വെക്കും
ആഹ് ഇപ്പൊരു നാലു പേർക്കൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കി അത് തന്നെ ഉച്ചക്കെടുത്തു രാത്രിയെടുത്തു.
ഉം ഉം എങ്ങനെ നോക്കി നോക്കി ഇണ്ടാക്കിയതാ അല്ലെങ്കി അല്ലെങ്കി അറിയോ റെസിപ്പി?
ഇല്ലാ ഞാൻ നോക്കത്തെയൊന്നുല്ല എന്റെ ഇഷ്ട്ടത്തിന് ഇണ്ടാക്കും അങ്ങനെ. ഇനി വല്ല മന്തിയോ, മത്‌ബൂത്തോ എന്തെങ്കിലാണെങ്കില് അറിയില്ലല്ലോ അപ്പൊ നമ്മള് യൂട്യൂബിൽ നോക്കി ഇണ്ടാക്കും. പിന്നെ പെ പെരുന്നാൾനൊക്കെ മദറ് ഇര്ന്ന് ഇണ്ടാക്കുമ്പോ ശ്രദ്ധിച്ചൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇണ്ടാക്കാനൊക്കെ പറ്റും. നമ്മളെ റെസിപ്പിയിലൊക്കെ ഇണ്ടാക്കാൻ പറ്റും. വേറെ ആരെയും ആവിശ്യൊന്നുല്ല.
ആഹ്
ആഹ് പിന്നെ എല്ലാർക്കും സുഖാണോ അവ്ടെ?
ആഹ് എല്ലാർക്കും സുഖാണ്.
ആണോ? വീട്ടിലെല്ലാവർക്കും ആരോഗ്യം ഒക്കെ നന്നായിരിക്കാണോ?
ഓഹ് ആണ് ആണ് അവിടെയോ?
ഓഹ് ഇവിടെ എല്ലാവർക്കും സുഖായിട്ടിരിക്ക പക്ഷേ പനി പിടിച്ചു ഇപ്പോ
ആര്ക്ക്?
ആഹ് അച്ഛനും അമ്മക്കും പനി പിടിച്ചു ഇവടെ.
ആണ്ല്ലേ?
ആഹ് അപ്പം എന്റെ അമ്മക്ക് അടുക്കള കേറാൻ വയ്യാത്തോണ്ട ഞാനങ്ങ് ബിരിയാണി ആക്കിയതെ. അമ്മ പറഞ്ഞു ഞാന് ഇണ്ടാക്കി കോളീന്ന് പറഞ്ഞു ഞാ ബിരിയാണി ഇണ്ടാക്കി പിന്നെ രാത്രി- ത്രി ഏത്ത ഏത്തക്കെയും മുട്ടയും ഇണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞാനായിരുന്നു ഇന്നത്തെ ഏത്തക്കേം മുട്ടയും പുഴുങ്ങി കൊടുത്തു രാത്രി. ആഹ് അങ്ങനെ
മൊത്തം നോക്കുന്നെ ഇയാളേക്കുല്ലേ?
ഇന്നത്തെ ദിവസം ഞാൻ നോക്കി ഞാ ഇപ്പൊരു പെടാപാട് പെട്ടിട്ട് ഇവിടിരിക്കാണ് സിറ്റൗട്ടില്ങ്ങനെ
അയ് അഹ് ശരി
ഇപ്പൊരു സമയം കിട്ടിയപ്പോ വിളിക്കാന്ന് വെച്ച്.
ഓഹോ
ആഹ്
ഇനിക്കും ചെറുതായിട്ട് ചൊമയൊക്കെ വന്ന്. ഞാൻ മഴ കൊണ്ടിര്ന്ന്. അപ്പം
കൊടയില്ലായിരുന്നോ കയ്യില്?
ഇല്ല വണ്ടിയില് പോവായിര്ന്നു അപ്പൊ പെട്ടെന്ന് മഴ വന്നപ്പോ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ?
റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടി പോണം കേട്ടോ? ഇവിടെ നൂറ് രൂപായിടൊക്കെ റെയിൻ കോട്ടക്കെ വരില്ലേ
ആഹ് ഇണ്ട്ണ്ട്ണ്ട്ണ്ട്.
അതൊക്ക് ഇട്ടിട്ട് പോവാ.
ആഹ് ആഹ് പിന്നെ സിനിമയൊക്കെ കണ്ടോ?
സിനിമയൊക്കെ എടക്കെടക്ക് ഒക്കെ കാണാൻ പോകും ചെലതൊക്കെ ഒക്കെ കണ്ടു ലാസ്റ്റ് ദൃശ്യം ത്രീയാ കണ്ടത്.
ആഹ് ദൃശ്യം എങ്ങനെണ്ട്
ആഹ് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ലതാണ് എപ്പഴും ദൃശ് റ്റും വണ്ണും ടു ഒക്കെ പോലെന്നെ അടിപൊളിയാണ്.
ആഹ് ആഹ് ഇപ്പൊ എന്തോ ബ്ലാസ് റ്റ്ന്ന് പർഞ്ഞ സിനിമ എന്തോ എർങ്ങി നല്ലതാന്നൊക്കെ ഇങ്ങനെ കാണ്ന്ന് അറിയില്ല.
ബ്ലാസ്റ്റ് ആര്ടെയാണ്
ആഹ് അയ്യോ എനിക്ക് ആ പെണ്ണിന്റെ പേരറിയില്ല ഒരു ആൽബം സോങ്ങിലൊക്കെ ഉള്ള ഒരു പെണ്ണില്ലേ
ഓഹ് ഞാൻ കണ്ടു ഒരു ഒരു തമിഴ് സിനിമയല്ലേ?
ആഹ് ആണെന്ന് തോന്ന് ഞാൻ അങ്ങനെങ്ങന എല്ലാരും സ്റ്റോറിയൊക്കെ ഇങ്ങനെ കണ്ട്.
ഏഹ് മലയാളം നടി അഭിരാമിക്കള്ള
ആഹ് ൻക്ക് കറക്റ്റ് അറീല്ല
മൻസ്സിലായി ഞാനത് കണ്ടു അത് അടിപൊളിയാന്ന് കണ്ടു
ആഹ് ആഹ് ആഹ്
എന്തോ ഒരു ട്രോള് ഞാ വായിച്ചു ഇങ്ങനെ ആ വീ ട്ട് ക്ഷണിക്കപ്പെടാത്തതിയായിട്ട് പോവര്ത്ന്ന് പർഞ്ഞിട്ട് ഈ ദൃശ്യവും മോഹിനിയാട്ടവും പിന്നെ ഇതിന്റെ പിക്കും കൂടെ കണ്ടു
അത് ശെരി അതും അങ്ങനാണോ അപ്പൊ
അപ്പ അതും അതുതന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കൂലോ അങ്ങനെ ഇട്ടേക്കുന്ന ട്രോൾലൊക്കെ
ആഹ് അത് ശരി ആഹ്
കണ്ടങ്ങ് ഇരിക്കാല്ലേ
ഏഹ്
വേറെ ഏതൊക്കെ സിനിമ കണ്ടു
വേറെ പ്പങ്ങനെ ഇൻസ്റ്റയിലക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പൊ പിന്നെ ഫ്രണ്ട്സ് പറയുന്നര്ന്ന ഓരോ സിനിമയൊക്കെ അങ്ങനെ അങ്ങനെ കാണ്ന്നു.
ആണോ ഫ്രണ്ട്സ് ഏതെങ്കിലും പറഞ്ഞ സിനിമയൊക്കെ കാണോ?
ആഹ് കാണാലൊക്കെണ്ട്
ആണോ ഇപ്പ ഏ ഏതാ സിനിമ കണ്ടേ ലാസ്റ്റ്
ഇപ്പ ലാസ്റ്റ് സീരീസാണ് കണ്ടേ
ആണോ ഏതാ?
ഓഫ് ക്യാമ്പസ്‌ ന്നർഞ്ഞ്‌ട്ടൊരു സീരിസ്
ഓഫ് ക്യാമ്പസല്ലേ ഓ അത് അത് ഞാൻ കണ്ട് ആഹ് ആഹ് ആഹ് പിന്നെ പിന്നെ കേട്രാമക്കെ കാ
ആഹ് കേഡ്രാമ പണ്ട് കാണല്ലേര്ന്ന് ഇപ്പ അങ്ങനെ കാണ്ല്ലില്ല
ആഹ് അതൊക്കെ കണ്ടു നോക്ക്ട്ടോ നല്ലൊക്കെ ആണ് ഉം
ആഹ് ശരി
ഉം പിന്നെ എങ്ങനെ മൂവിയൊക്കെ കണ്ട് സീരിസ് ഒക്കെ കണ്ടിരിക്ക ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ കൊർച്ച് കഴിഞ്ഞ് വർക്കൊക്കെ വരൂല്ലോ
ആഹ് ശരിയാണ് ഇനിയിപ്പം മഴ ക്കായി ഇപ്പം നല്ല സുഖ വീട്ട്ലൊക്കെ ഇരിക്കാന്
ഉം സുഖൊക്കെ ഒടനെ തീരും. വർക്കൊക്കെ ചെയ്യേണ്ടി വരുവല്ലോ ഇനി.
ആഹ് ആഹ്
ഏഹ് പിന്നെ വീട്ടിലെന്തേലൊക്കെ വെച്ച്ണ്ടാക്കോ?
ഇല്ലല്ലല്ല അങ്ങനെ ആ കൊറച്ച് ഏ കൊറച്ചെന്തെങ്കിലൊക്കെ ണ്ടാക്കും പിന്നെ സഹായിക്കൊക്കെ ചെയ്യും ഞാൻ കാര്യായ്ട്ടൊന്നും ആ അറിയ അറിയ അറിയ
ആ എങ്ങനെ ണ്ടാക്കാ
ചായ എല്ലാരും എങ്ങനെ ണ്ടാക്കാ അതേപോലെ
ആ അപ്പ അറിയായിരിക്കുല്ലേ
അറിയാം അറിയ
നല്ലോലം ഫുഡൊക്കെ ണ്ടാക്കണം അപ്പൊ നമ്മള് പുറത്തോട്ടൊക്കെ പോയി ഇപ്പോ ഒരു നിൽക്കണ്ട ആവശ്യം വന്നാ ഈച്ച ഈച്ചടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മക്കും പങ്കെടുത്തിട്ട് അവരോട് ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ
അതെ വേം
ആ ഇല്ലേ അവര് ഫുഡ് ട്ടാക്കുമ്പോ തറയൊക്കെ ക്ലീൻ ചെയ്യാൻ പറയേണ്ടി വരും അതാണ് ഏറ്റവും വലിയ പണി
ആ ആ ശരിയാല്ലേ എന്തെങ്കിലൊക്കെ പഠിയ് ക്കണം ഉം
അറിയാവുന്നവര് അറിയാത്ത ഒക്കെ ആയിട്ട് പിടിച്ച് എന്തേലൊക്കെ അങ്ങ് ചെയ്യിപ്പിക്കും
ആഹ് ആഹ്
ഉം എപ്പഴാ ഉറങ്ങാ സമയൊക്കെ ആവോ ഉറങ്ങാൻ
ആ ഒരു പതിനൊന്നര ഒക്കേ ആവുമ്പോ
പതിനൊന്നരയാവൂലേ ഒർങ്ങാൻ
ചെറുതായിട്ട് ക്ലിയറ് പോയി ല്ലോ
ഓ അപ്പൊ കേക്കാനൊന്നും വരുന്നില്ലയോ
ആ ഇപ്പൊ കേക്കുന്നു
ആ അതെന്റെ ഫോൺ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഓഫ് ആയി ചെലപ്പോ അതായിരിക്കും നിന്റെവീട്ടിൽ എന്തെക്കെ ഹോബി ഇനി ഇൻഡ്രസ്റ്റൊക്കെ
ഹോബീ നെ ഇപ്പൊ അങ്ങനെ കാര്യയ്ട്ടൊന്നുല്ല ഇപ്പൊ ഇതന്നെ ഈ സിനിമൊക്കെ കണ്ടിരിക്കന്നേ
ഓ അതാണ് മെയ്നായ്ട്ടുള്ള ഹോബില്ലേ
ആ ഹോബിക്കെ ണ്ടേര്ന്ന് ആ കേക്കൊക്കെ പണ്ട് ണ്ടാക്കീന്നു ഇപ്പൊ കൊറേ ആയി ണ്ടാക്കീട്ട് പ്പം നാളെരു പുഡിങ് ണ്ടാക്കണംന്ന് ങ്ങനെ വിചാരിയ്ക്കുന്നു
ആണാ എന്ത് പുഢിങ്ങാ
ആ ബ്രഡ് പുഡിങ്ങ്
ബ്രെഡ് പുഡിങ് അല്ലേ
ആഹ്
ഓ എങ്ങനെ ണ്ടാക്കാന്നൊക്കെ യൂറ്റൂബിൽ നോക്കി പഠിച്ചാണും ല്ലേ
ആ പണ്ട് ണ്ടാക്കല്ണ്ടേര്ന്ന്‌ യൂറ്റൂബ് നോക്കീട്ടന്നെ പിന്നെപ്പ അത് അറിയാ എങ്ങനെയാന്ന്
ഏ ഞാൻ ണ്ടാക്കീട്ട്ണ്ട് പിന്നെ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോ ആ മുട്ടയുടെ മണം ന്തോ വല്ലാണ്ടങ്ങ് കേക്കിലേൽ നിന്നു അങ്ങനെ പിന്നെ ആരും കഴിച്ചില്ല പിന്നെ ഞാൻ മൊട്ട് മാറ്റേ എസൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എന്നാലും ഒരു എഹ് ഗുള് ഗുളാന്നുള്ള ടെസ്റ്ററ് എനിക്ക് എന്തോ ഇഷ്ടാവുന്നില്ലാ ഇപ്പൊ ഇഷ്ടം ആവുന്നില്ല മ്മള് ട്രൈ ചെയ്തു പിന്നെ അതിനകത്ത് ബ്രഡ് അപ്പൊ ഞാൻ കൊറച്ച് ടേസ്റ്റ് ഉണ്ടായി എല്ലാം ഒരു കട്ടിയായി ടെസ്റ്റർ അപ്പൊ കുഞ്ഞിനും ഇഷ്ടായി അങ്ങട്ട് കഴിച്ചു
ആഹ് അത് ശരി ആഹ്
ന്നാ വെക്കട്ടട്ടോ ഓവർ സമയക്കായിട്ട്
ആഹ് ഒഹ് ശെരി ശെരി
ഓക്കെ ഓക്കെ ശരിയാണ് ശരിയാണ്